ഹലോ..
ആഹ് കേൾക്ക്ണ്ടാ..
ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെ വിശേഷം? ഏഹ് ചായ ഒക്കെ കുടിച്ചോ?
ചായകുടിച്ചിരിക്ക
അയ് ശെരി
എന്താ അവിടെ ഒക്കെ ചായകുടി കൈഞ്ഞോ
ആഹ് വിടെ ചായുടി കഴിഞ്ഞു
ഇന്ന് പ്പോ ഞായറാഴ്ച അയ്നോട് എല്ലാരും ഉണ്ടാവും വീട്ടിലില്ലേ
ആഹ് ഞായറാഴ്ചന്ന് മക്കളൊക്കെള്ള ദിവസല്ലേ ഹ് ഹ് ഹ് അവിടെ അവിടെ എത്ര മക്കളുണ്ട്?
ഇവിടെ മൂന്നാള് അവിടെയോ?
ആഹ് മൂന്നാൾ തന്നെ.
ഏഹ്..
മൂന്നാളുണ്ട് ഇപ്പ ഇമ്മ ഓരൊക്കെ ഉണ്ട്
ഏഹ് വ്ടെ ന്നെ ഞങ്ങൾ ഒറ്റക്കെ ഉള്ളു
ഒറ്റക്കുള്ളൂ ല്ലേ ഫ്രീ ആണെക്കാരം ഉച്ചക്ക് ശേഷം പിന്നെ ഫ്രീ ആണെയ്ക്കാരം ല്ലേ
ഉച്ചക്ക് ശേഷം കുട്ടി ചെറുതാണ് അതാ പ്പോ പ്രശ്നം മോൻ എട്ട് മാസയിട്ടുള്ളൂ
അപ്പൊ പിന്നെ ഫ്രീ ഒന്നും അല്ലേക്കാരം ആഹ്.. ആഹ് ആഹ് രണ്ടുനേരം വെക്കുവോ ചോറൊക്കെ വെക്ക
ഇല്ലേ ഞാൻ ഒരു നേരം വെക്കുള്ളൂ ആ വെച്ചേൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പം വെക്കും
ആപ്പ വെക്കും ഉം അത് കുക്കറിലോ അങ്ങനെ വെക്കല്
ഇല്ല കുക്കറിലല്ല ഞാൻ ഗ്യാസ് മ്മൽ വെച്ചിട്ട് റൈസ് കുക്കർ ഉണ്ടായിൽ
ആ ആയിക്കാ ആഹ് ആഹ് ആഹ് ആഹ് ഉം..
അപ്പൊ പിന്നെ വേം ആവല്ലോ
ആഹ് അതെ ഉം... ഞാന് ഇപ്പ ചോറ് തീമടാണ് ഞങ്ങക്ക് രണ്ടു നേരം വെക്കണം ഏഹ് ഹ് അപ്പൊ അത് നടക്കണം ഇതും നടക്കണല്ലോ നമ്മള് കറി ഞ്ഞ് ബീഫ്ണ്ട് ഇവിടെ വെക്കണം
ആഹ്..
ഉം ഉച്ചക്ക് പിന്നെ ഇങ്ങനെ ചക്കക്ക ചക്കന്റെ കുരു ഉണ്ടല്ലോ ഇല്ല അത് അത് കഴിഞ്ഞിട്ട് വേറെയാണ് ഉം.. ഉം പിന്നെ പിന്നെന്തൊക്കെ? എന്നിട്ട് ഇതില് ഇങ്ങനെ കോള് മഴ മഴ ഉണ്ടോയ്ച്ചാല് ഇന്ന് വല്ലാതെ പെയ്തിട്ടില്ല ഇന്നൊന്ന് ഇങ്ങനെ ഒരു ചാറല് കിട്ടിട്ടുള്ളൂ
ആഹ് ഇവടെയും അങ്ങനെ തന്നെ ഇന്നലെയൊക്കെ ഇന്നലെ ഇന്നലില്ല മിനിയാന്നും ഇല്ല ഇപ്പ രണ്ടിസായിട്ട് കൊറച്ച് കൊറവുണ്ട്
കാലാവസ്ഥക്ക് ഒരു നല്ലൊരു ഇത്ണ്ട്
ആഹ് ആഹ് ഇണ്ട് അതുകൊണ്ട് തുണികളൊക്കെ ഒണ ക്കാനൊരു സമാധാനോണ്ട്
സമാധാനം ആഹ് അതന്നെ
ഉം നിങ്ങക്കവടെ വാഷിംഗ്‌ മിഷീണ്ടോ
ആഹ് വാഷിംഗ് മിഷീനുണ്ട് എന്നാലും അത് ഒന്നാണ്ട് ഒണക്കണല്ലോ വാഷിംഗ് മിഷീലിട്ടാലും ഉം മിഷീല് ഞാന് തിരുമ്പലൊന്നുല്ല ഞാന് ബ്ലാങ്കറ്റ് അങ്ങ ആഹ് അല്ലേ ബ്ലാങ്കറ്റ് അങ്ങൻത്തൊക്കെ ഒള്ളു തിരുമ്പല് ആഹ് മറ്റേത് ഞാന് കല്ല്മേത്തന്നെ
ഇത് എന്താക്കാന് തൂക്കീടാൻ സ്ഥലുണ്ടോ
ആഹ് ഇണ്ട് ഉണ്ട്
ആഹ്
ഉം ഇതില് നിങ്ങളെ കോള് വന്നിട്ട് ഉം ആഹ് അതാണ് അതാണ് സൗണ്ട് കേക്കണത് ഇതിലിങ്ങനെ അടിക്കണണ്ട് ആഹ് ആഹ് അതെ
ചെലോര് കട്ടാക്കിയാ പിന്നേം പിന്നേം അടിച്ചും
അടിച്ചും അടിച്ചുങ്ങനെ നിക്കും ആഹ് ഓരക്ക് അറീലല്ലോ ഓല് ഇല്ലാത്തോലുണ്ട് ഇതില് അറിയാത്തേരുണ്ട് വിളിക്കെ ഇങ്ങട്ട് അതാണ് പറ്റണത് പിന്നെ നമ്മള് വിളി ക്കണം പറഞ്ഞാ അപ്പോ ചെലപ്പോ ഓല് വിളിക്കാൻ വേണ്ടിങ്ങാണ്ട് അങ്ങനീം ചെലപ്പോ അങ്ങനെ കാട്ടും അങ്ങനെ വിളിക്കല്ണ്ട് ഉം നമ്മളെ ഗ്രൂപ്പിലൊക്കെണ്ട് ഇട്ടാല്ണ്ടല്ലോ പിന്നങ്ങനെ വിളിക്കും ആഹ് അതന്നെ
ഇന്നെന്താ കറി എന്താ
കറി എന്താ ഇങ്ങനെ ഇനി ബീഫ് ഫ് വെക്കണം മറ്റേ ആഹ് ആഹ് ആഹ് പിന്നെ കുട്ടീന്നെട്ട് എവിടെ കുട്ടി എന്നിട്ട് എവിടെ ആഹ് ചോറന്നെ അല്ലാത്ത ഒന്നുണ്ടാക്കലില്ല
ആഹ് കുട്ടി ഇവടണ്ട് വല്ലോം
ആഹ് ആഹ് കരയോ ഇങ്ങനെ എടുത്തിട്ടില്ലെങ്കിലൊക്കെ
കൊഴപ്പില്ല ക്ഷേ ഇപ്പൊ ജലദോഷം പുടിച്ചിട്ടേ കെടക്കൂല അതാണ് കൊഴപ്പം ഉം ഓന് ഇവിടെ മഴയായി ട്ട് ഇബല് വെല്ല്യോല് നല്ലോ മഴ കൊള്ളും ഓൽക്കെല്ലെ ആരംഭാണല്ലോ മഴ പെയ്യിണത് സ്കൂൾക്ക് പോയാല് സ്കൂൾന്ന് മഴ കൊണ്ടു പോന്നാണ്ട് ഓക്ക് പനിച്ച്
ആഹ് അതേന്നെ കുട്ട്യോക്ക് ആഹ് തീരെ ഒരു ഇത് ഇല്ലല്ലോ പ്രതിരോധശേഷി ഇല്ലല്ലോ കമ്മില്ലേ അപ്പോൽക്കൊക്കെ
ഉം കൊ ആഹ് ഇങ്ങട്ട് ഇവള് അയിനെ പോയാണ്ട് ഉമ്മോടുത്
ആഹ് അതെ ആഹ് അങ്ങനെത്തന്നെ പറ്റു ഉം
ചെറിയതിന് മേറ്റങ്ങക്ക് പനിച്ചാലാണ് ഗതിയേട് മറ്റേയിന് നമ്മക്ക് കൊറച്ചൊക്കെ ഒന്ന് താങ്ങാൻ കൈവുണ്ടാവും ഇത് അയിന്റെ മൂക്ക് ക്കടഞ്ഞിട്ട് പിന്നെ ശ്വാസം കിട്ടില്ല ആകെ കുടുങ്ങാണ്
ആഹ് ആഹ് അതെ
ഓൻക്ക് എല്ലാനെ പനിച്ചു കഴിഞ്ഞാ മൂ മൂക്ക് കൊണ്ടോയി വലിപിക്കലാ ഞങ്ങള് അടിഞ്ഞാല് ചീതാൻ നിച്ചണ്ടാവുലല്ലോ സ്വന്തക്ക്
ആഹ് അങ്ങനെ കാട്ടരാ
ആഹ് ഹോസ്പിറ്റൽ കൊണ്ടായിട്ട് വൽപ്പിച്ചലാ
ആഹ്ശെരി
മറ്റോൽക്കൊക്കെ ഞാന് വല്ലാതങ്ങനെ ഹോസ്പിറ്റല്ല് കൊണ്ടോവല്ല്യ ഓൽക്ക് കൂട്തല് ഞാന് ഈ പിന്നെ കഞ്ഞിക്കൂർ ക്കൽൻ്റെ നീരും തേനും കൂടി മിക്സെയ്താട്ട് കൊട്ക്കും പനി വേം വിടും അയ്മലെന്നെ കയ്യ്ണോം മര്ന്ന് കൊട്ക്കാതെക്കലാ
ആഹ്
ഇംഗ്ലീഷ്മരുന്ന് കൊടുക്ക്ണാട്ടിം നല്ലത് ഏ അയ് ഞാൻ ഹോമിയോനെ കാണി സിനിയോമിയോനെ കാണിച്ച്ട്ട് ഓരെ മേലൊക്കൊര്ത് പൊന്തീനി ഒരു ചോപ്പ് കളറ്ള്ളേ പിന്നെ അയ്ന് അയിൻ കാൺച്ചിട്ട് പെട്ടന്ന് മാറി പനി ഒന്ന് വന്നിട്ട് വേണ്ട് ട്ട് കിട്ട്ണില്ല ആ മര്ന്ന്
ആഹ് പനിക്ക് ആഹ് പനിക്ക് ഇന്റെട്ത്ത് ഇണ്ടൊര് ഇത് അത് കൊട്ത്താ കുട്ട്യാക്ക് വേം ഏതാക്കും കൊട്ക്കാൻ പറ്റും അങ്ങൻത്തെണ്ട് അത് ഈ വിസ്റ്റീജ് വിസ്റ്റീജ് കേട്ട്ക്ക്ണോ ഐല്ണ്ട് ഓരോപ്പ സപ്ലിമെന്ററി ആണതെ ഉം ആഹ് ഐല്ണ്ട് ഓരോ ആഹ് സപ്ലിമെന്ററി ആണ് അത് കൊട്ത്താ തന്നെ നമ്മക്ക് ഇപ്പാ എന്താ ഞാൻ തൈറോയിഡിന് അയിന് സപ്ലിമെന്ററി കുടിക്ക്ണ്‌ ണ്ട് ഇനിക്ക് നല്ല ഒരാശ്വാസണ്ട് ഫുള്ള് മാറീക്ക്ണ്ന്നല്ല ഞാൻ ഇപ്പൊ കുടിക്കലൊടങ്ങീട്ടൊള്ളു പക്ഷെ നല്ലൊരു ആശ്വാസണ്ട് ഉം അതേമാരിക്ക് കുട്ട്യാക്കും തന്നെ ഇപ്പൊ ജലദോഷം കഫക്കെട്ടും ഒന്നും വരൂല ആ അതിലിലള്ളെ അതണ്ട് കൊട്ത്താല് ചെറിയ കുട്ട്യാക്കടക്കം കൊട്ക്കും ണ് അത്‌ പഞ്ച തുളസിയാണ് അഞ്ച് വീതം തുളസ്യാള് നമ്മള് തുളസിം കഞ്ഞി കുർക്കലൊക്കെ നമ്മള് കൊട്ക്കല്ണ്ടല്ലോ കുട്ട്യാക്ക് ആഹ് അങ്ങനെ കൊട്ക്ക്ണെന്നേ ആണത് പഞ്ചതുളസി ആണ് അത് മൂന്ന് ഉറ്റി മൂന്ന് നേരൊക്കെ അയ്ങ്ങാണ്ട് അങ്ങനെ കൊട്ക്ക ഉം ഉം
ഞാൻ ഇതാ ഇവടെ കൃഷ്ണ തൊളസിണ്ട് ആഹ് ചൊമ ഉം ക ഇത്ള്ള നീല തുളസി ആഹ് അതും കഞ്ഞിക്കൂർക്കലും ഇട്ക്കും ഇന്നിട്ട് പിന്നെ അത് ചൂടാക്കിട്ട് ഐൻ്റെ നീരെട്ത്തിട്ട് തേന് ലേസ തേനൊഴിച്ചാട്ട് അത് മിക്സെയ്താട്ട് കൊട്ക്ക ചെയ്യല്
ആഹ് ആഹ് ആഹ് അങ്ങനെ കാട്ടെലേക്കാരംലെ
ആഹ് പെട്ടന്ന് വിടും പനി
ആഹ് ആഹ്
പനിം കഫൊക്കെ പോവും
ആഹ് ഇത് തന്നെ കഫം പോരും അപ്പ നമ്മക്ക് വല്യോര്ക്കും കുടിക്കാ ചെറിയ കുട്ട്യാക്കും കൊട്ക്ക തുളസ്യാളാണ് കേടില്ലല്ലോ അതാണ് ഉം ഉം ഉം അങ്ങനെ അങ്ങനെ അയ്മെന്ന് അതിലും ഞാന്ണ്ട് ഇവിടെണ്ട് ഇന്റെട്ത്ത് ഒന്ന് ഇവടെ വീട്ട്ല് വാങ്ങി വെച്ചിക്ക്ണ് വേറെ ആരിക്കേലൊക്കെ വേണെന്ന്ണ്ടെങ്കി അങ്ങനിം കൊട്ക്കും അങ്ങനൊക്കെ കൈഞ്ഞാണ്ട് പിന്നെത് പി
അങ്ങനെ എന്തേക്കെ കൊട്ക്കാ നല്ലെത് ഇംഗ്ലീഷ് മരുന്നാവ്മ്പളേ കുട്ട്യാക്ക് ഭയങ്കര കേടാണത് അതൊന്നും താങ്ങാള്ള കെല്പ്പില്ല കുട്ട്യേക്കേ
അതല്ലേ ഇംഗ്ലീഷ് മരുന്ന് കുട്ച്ചാലും എന്താച്ചാല് നമ്മള് കിഡ്ണിനൊക്കെ ഇപ്പൊ എല്ലാർക്കും ഗിഡണി പോക്ണെ ഇത് കണ്ടില്ലേ ഒരോന്ന് നമ്മളെ ഭക്ഷണ രീതിം അങ്ങൻതന്നേണ്
ഉം ഡോക്ടർമാരന്നെ പറയിലല്ലേ പാരാസറ്റമോൾ കഴിക്കാൻ പാട-
കഴിക്കാൻ പറ്റൂലാന്നുള്ളത് അതന്നെ അതില് ആ- ഇത് അതൊന്നുംല്ല ഇത് ഫുഡ് സപ്ലിമെന്ററി ആണ് ഫുഡ്ക്കൂടെ നമുക്ക് കിട്ടണ- ഞമ്മള് ഏഹ് മുട്ടി ഇതൊന്നും എന്നും ഡെയ്ലി കഴിക്കൂലല്ലോ? പ്രോട്ടീനും കാൽസ്യല്ലതൊന്നും എന്നും തിന്നൂലല്ലേ നമ്മള് അത് ഈ ഫുഡ- കൂടെ നമുക്ക് ഒരു കാപ്സൂൾ രൂപത്തിലാക്കന്നെ ഉള്ളൂ അത്. എങ്ങനെ ന്ന് വരുമാനുണ്ട് ഉം ആരും നമ്മുക്ക് തെരൂലല്ലോ? ഒരു പത്ത് രൂപ ഇന്നാ പിടിച്ചോ റഞ്ഞങ്ങാണ്ട്.
ആഹ് എന്റെ - ഓൺലൈൻ വർക്ക് എന്തെങ്കില ഓൺലൈനോ ഓഫ്ലൈനോ ഒക്കെ ആയാലും കിട്ടിയാ നല്ലതാ നമുക്ക് സ്വന്തമായിട്ട് രു
അതെ അതെ അല്ലെ ഇത് എന്ത് ഇങ്ങനെ വെച്ച താ ആരിക്കേലുംക്കെ നമ്മള് സർഷ നമ്മള് ആദ്യം ഉപയോഗിച്ചിട്ട് മക്ക്- മാറ്റണ്ടെന്ന്ണ്ടങ്കി നമ്മള് പുറത്തേക്ക് ഷെയർ ചെയ്യ. അതാണ്തില് പറയണന്നെ നമ്മൾ ആദ്യം നമ്മള് സെൽഫ്- സെൽഫ് ആയിട്ട് ആദ്യം നമ്മൾ നോക്കണം എന്നിട്ട് പിന്നെ പുറത്തേക്ക് ഷെയർ ചെയ്യാ നമ്മളത്- മാറീക്കണുണ്ടെങ്കിൽ ഒരാൾക് നമ്മള് പറഞ്ഞു കൊടുത്താ എന്താ അത് ഇപ്പോ ഒരു നല്ല കാര്യം അല്ലേ? നമ്മളത് മാറീക്കണ്ന്നുണ്ടെങ്കി നമക്ക് ഒരാൾക്ക് പറഞ്ഞ കൊടുക്കണത് ഇന്ന ഇതുകൊണ്ട്- മാറീന്നില്ലത് പറഞ്ഞടുത്താല്- ഓലൊ അതു അത് അത് വാങ്ങണെന്നുണ്ടെങ്കിൽ നമുക്ക് അയി്മന്നൊര്- പി വി പറിഞ്ഞൊരു സംഭവംണ്ട് അതൊക്കെ കേറും അങ്ങനെയൊക്കെ കിട്ടും ഉ ഈതി കൂടെ തന്നെ ഞമ്മള ഫോണ് കൂടെ തന്നെ അങ്ങട്ടുംങട്ടും ആരോടെ- ല വാണോ എന്നൊക്കെ ചോദിച്ങ്ങാണ്ട് അല്ലെങ്കിൽ സ്റ്റാറ്റസ് വെക്കും അപ്പൊ ഇപ്പൊ വേരിക്കോസിന് ഇപ്പന്റെടുത്ത്ന്ന് കൊണ്ടൊയി വേരിക്കോസിന്റെ- അത് ഈ ഫൂഡ് പാച്ച് ഉണ്ടല്ലോ? ഫൂട്ട് പാച്ച് ഒട്ടിച്ചുങ്ങാണ്ട് അങ്ങനെ. അങ്ങനെയൊക്കെ നല്ലതാണ് ഫു ട്ട് പാച്ചൊട്ടിച്ചണത് എന്നിട്ട് അതിന്റെ സപ്ലിമെന്ററിയും കുടിക്ക നല്ല റേറ്റ് ആണ്.
ഒക്കലുണ്ടായിന് മേഘനസ്ല്ലേ?
ആഹ് മെഗ്നസ്.
ആഹ് ആഹ് അയിലും ദേ മാരി തന്നെയാണ് ഫുഡ്‌ സപ്പ്- അക്ണ്ട തന്നെ ഉണ്ടയ്നി ആഹ് പിന്നെ മറ്റേ- ഒക്കെ ഉണ്ടല്ലോ എന്താ പറയ ഗ്രീൻ ടീ ഒക്കെ.
അങ്ങനത്തക്കേക്കാരല്ലേ?
ആഹ് ആഹ് അങ്ങൻത്തത്.
ഉം ഉം അമ്മോന്റെ മോളൊക്കെ ഉണ്ടായിനു പിന്നെ അങ്ങനെ ഒയ്ഞ്ഞഞ്.
ആഹ് ഞാന് ഒഴിഞ്ഞ അല്ല ഞാൻ പിന്നെ വയറ്റിലൊക്കെ ഉണ്ടായപ്പോ പിന്നെ സ്റ്റാറ്റസ് വെക്കാനും നോക്കാനും നമ്മുക്ക് വിചാരിചാരി കഴിയൂലല്ലോ? അപ്പൊ പിന്നെ ഞാൻ നിർത്തി പിന്നെ അത് കഴിഞ്ഞേര ഞാൻ പ്രസവം കഴിഞ്ഞേര നോക്കീല്ല. ആഹ വാങ്ങീനി ആഹ് കൊറെ ആൾ ഓർഡർ കിട്ടീനി എനിക്ക് മറ്റേ ഇതിനെ മറ്റെ പറയലുണ്ടല്ലോ? എന്താ പറയല് സ്ലിം ടീ
ഉം ഉം
ആഹ് സ്ലിം ടി ക്ക് കൊറേ ആൾക്കാര് അങ്ങനെ ആഹ് അത് കുടിച്ചാല് നമ്മളെ വെയിറ്റ് കുറയും. കുറല്ലോ അങ്ങനെ അപ്പൊ അത് കണ്ടിട്ട് കൊറെേ ആൾക്കാര്- വാങ്ങി സ്ലിം ടീ ഗ്രീൻ ടീ ടിം മിക്സ് ചെയ്തിട്ട് കുടിച്ചാല്. വെയിറ്റ് നമ്മക്ക് വെയിറ്റല്ലോം കൊറിം. പിന്നെ അതിന്റെ ആ കൂട്ടത്തന്നെ കുറച്ചൊരു ഇതൊക്കെ വാണം എക്സൈസും കാര്യൊക്കെ ഉണ്ടായാല്. ഡയറ്റുണ്ടായാല് പെട്ടെന്ന് കുറഞ്ഞവും വെയിറ്റ് കൂടുതലുള്ളവർക്ക്.
ആ ന്നാ ആയിക്കോട്ടെട്ടോ?
ആ ആയിക്കോട്ടെ. ആ.
മ് ആഹ മ് ആഹ.